ല
ആഹ്
കേക്ക്ന്നില്ലേ
ആഹ് കേക്ക്ണ്ട്
എൻവോൾമെന്റിന്റെ പരിസ്ഥിതിത്തിന്റെ ഭാഗമായിടെ എന്തെങ്കിലും തൈകളോ കൃഷികളോ എന്തെങ്കിലും നട്ടിട്ടുണ്ടായിരുന്നോ
പരിസ്ഥിതിന്ത ആ ഒന്നും നടാനൊന്നും നിന്നിട്ടില്ലന്നലെ
ഉം
പിന്നെ ഇന്നലെ ഇവിടെ മ് ത്താ വീടിന്റെ ഉള്ള് ക്ലീനിങ്ങയ്നി രാവിലെ മുതൽ
ആ
പിന്നെ നല്ല മഴയായിനി
ഞാൻ പറയ ഞാ മ്മള വീടിന്റെ മുറ്റത്തൊക്കെ നല്ല ചെടികളൊക്കെ കുഴിച്ചിടണം വീടിന്റെ രസം കി ട്ടാന്
ആ ആ ആ
ങ്കിള്ള പിന്നെ ആ വല്യ വല്യ തൈകളൊക്കെല്ലേ
നല്ല ആ നല്ല നല്ല അങ്ങനത്തെ നല്ല മരങ്ങൾ ണ്ട് ലെ
ഉം അയിന് നല്ല വെലിണ്ട്ട്ടോ ഞാന്ന്നാളൊരു ഷോപ്പ് പോയി ചോയ്ച്ചിട്ട് നല്ല വില ണ്ടാർന്നു ചെടികൾക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഐലാറനല്ലെ പ്ലാസ്റ്റിക് കുഴിച്ചിട്ണ വെള്ളം നനക്കണ്ടല്ലോന്ന് പിന്നെന്താ ഏഹ് നല്ല അത്യാവശ്യം നല്ല വെല വരുന്നുണ്ട് നമുക്കിപ്പം അത്യാവശം ചെടികൾ വെക്കണംന്ന്ണ്ടെങ്കില് അത്യാവശ്യം സാധനം വേണ്ടേ ഇപ്പൊരയ്യായിരെങ്കിലും നമ്മളെ കയ്യില് വേണം
ആ ആ ആഹ് ഞാൻ പിന്നെ അത് മക്കൊന്നും നിന്നീല ൻക്ക് ആഗ്രഹൊക്കെണ്ട് പക്ഷെ ഞങ്ങളെ വീടിന്റെ മുറ്റം നന്നാക്കണം എല്ലാ നലു ഭാഗം നന്നാക്കിട്ട് ആ അപ്പൊ ഞാൻ പറഞ്ഞ് ചുറ്റോട് ചുറ്റും മതിലൊക്കെ കെട്ടിതരി മതില് കെട്ടിക്കാട്ട് നമ്മള് ചെടികള് വെക്കാൻ ഇതാക്ക്യാട്ട് രണ്ട് മതിൽ അപ്പുറത്തും ഇപ്പുറത്ത ആയിട്ട് ഉള്ളിൽ മണ്ണിട്ടാട്ട് ഉണ്ടാവൊല്ലോ
ആ ആ ആഹ്
അങ്ങനെ ആക്കി ചോദിച്ചിനി എന്തെേലൊക്കെ ണ്ടാക്കാനാണൊക്കെ പറഞ് ഇത് എന്തൊക്കെയണ അറിയില്ല ഓരോരുത്തർ - - ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ
അതന്നെ ഇൻക്ക് നല്ല പൂതിണ്ട് മുന്നിൽ ചെടികളൊക്കെ കുഴിച്ചിട്ട്
വീട്ടിലൊക്കെ നല്ലോണ്ണം ചെടികളുണ്ട് അടുക്കള അടുക്കളന്റെ ഉള്ളിലാ
ഉള്ളിൽ ആ മണി പ്ലാന്റ് ഒക്കെ ആയിട്ടില്ലേ ഒരു വീട് ഫുള്ള് കാട് മതിരി ചെടികൾ അങ്ങനെയൊക്കെ വേണ്ടാ
എന്റെ ഹസ്ബന്റ് തീരെ ആഗ്രഹം ഇല്ലാത്തൊരിതാണ് വീടിൻറെ ഉള്ളില് കൊണ്ടുവന്ന് വെക്കുക ഞാന്ങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങന വൃത്തിക്ക കാണുമ്പോ ഞാൻ അങ് പറയും ഇങ്ങനെക്കെ ആണേലും ന്നോട് പറയും വീടിനുള്ളു ഇഷ്ടം തന്നെല്ലേ ചെറുതായാലും വലു ഏതായാലും വീടിന്റെ ഉള്ളിലേക്ക് അങ്ങനത്തെ സാധനം ഇഷ്ടം തന്നെല്ല അത ഞാൻ പറഞ്ഞ ഒരൊർത്തർ ക്കൊരോരേ ആഗ്രഹങ്ങളാണല്ലോ ഇ ഇഷ്ടമാണ് പക്ഷെ അ ഇഷ്ടല്ല മുറ്റത്ത് എത്ര വേണേലും ഉണ്ടാക്കി ക്കെ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടരണ്ടാ
അതേപലെ ഞാൻ പറഞ്ഞു സ്ഥലം ഉണ്ടെങ്കില് കുറച്ച് പയറ് ചീരാ ആ തക്കാളി അതേപോലെ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കാ ക കൂടുതൽ ആൾക്കാരും ടെറസിന്റെ മുകളിലൊക്കെ ഈ വാർപ്പിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്
ആഹ് ആഹ്
ഇണ്ടാവക്കെ ചെയ്യും പക്ഷെ അതിന്റെ ബേ ചെറിയ കുട്ടികളെ എങ്ങനെയാണോ നോക്ക് നടക്കണം അതേപോലെ കൊണ്ട് നടക്കണം എന്നും രാവി വൈകുന്നേരം ആയുമ്പോൾ നമുക്ക് ശ്രദ്ധേ ഒരു അരമണിക്കൂറേലും
ഞമ്മക്ക് ടൈമില്ലാത്തതാണ് ഏ ഏറ്റവും വലിയ വിഷയം സമയമാണ് ഞമ്മടെ കയ്യില് ഇല്ലാത്തത് ആ സമയമാണ് എ എല്ലാർക്കും ക്കും വേണ്ടത് നമ്മളെ സമയമാണ് നമ്മളെ മുന്നിലില്ലാ ഇതും ആ സാധനാണ് സമയം
അതെ ഇവിടെപ്പ അമ്മ പയറ് കുഴിച്ചിട്ടണ് എന്ന് തുടങ്ങീണ് കോഴിച്ചിട്ടാട്ട് ഇപ്പോ ആ ഒരു കയ്യിന്റെ അത്ര വലുപ്പ ആയിട്ടുള്ളൂ എന്ന് തുടങ്ങീ വള ഇട്ടാ ചാണകായിട്ടും മാ ആട്ടു കാട്ടായിട്ടും കോഴി ക്കാട്ടായിട്ടൊത്തൊക്ക ആട്ട് കൊടുക്ക അതിന്റെ ഇടയ്ക്ക് കൂടെ മരന്ന്ടച്ച് കൊടുക്കണ് അതിന്റെ പടർ താനും വള്ളീന്ത കൊണ്ടുവന്ന് വെക്കണ് രാവിലെ വൈകുന്നെരം അര മണിക്കൂ കുറെ അയ്മ പണിയാ ആഹ് അങ്ങനൊക്കെ നോക്കുമ്പോ കൊറച്ചത്തിനൊക്കെ ഉണ്ടാവും
ഉ ഉ ഞാൻവിടെ വൈതനത്തെയ് ഒരു ചട്ടിയിലാക്കിയിട്ട് കുയിച്ചിട്ടിട്ടുണ്ട് അല്ലാതെ
ഉണ്ടായീണോ വഴ്തന ഉണ്ടായിണോ
കായ്ണ്ടായിട്ടില്ല ചട്ടീല് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് അതേപോലെ മത്തന് ഞാന് ഇവിടെ ഞങ്ങളെ ബേക്കിലായിട്ട് കൊറച്ച് ഒരു വള്ളി വള്ളിയല്ല ഒരു ഏ എട്ട് പത്ത് കുരു കുഴിച്ചിട്ടേന്ന് രണ്ടെണ്ണം പടർന്ന് പിടിച്ച് അതിന് ആകേ കിട്ടിയത് ഒരു മത്തൻ
ആഹ
അപ്പൊ പിന്നെ നല്ലോ പടർന്ന് പിടിച്ച നമുക്ക് മത്തൻന്റെ ഇലന്നുള്ളാ ഉപ്പേരി വെക്കാ കറി വെക്കാം പക്ഷേ ഈ കായ ഉണ്ടാവുല്ലോ ള്ള തീല് നമ്മളന്ന്ള്ളാതെ വെച്ച് ലാസ്റ്റ് ഒരു കായം കിട്ടി ഇല പിന്നെ ഒരു ഒരു സുഖല്ലാത ഇങ്ങനെ ആ തൂമ്പാണല്ലോ നമുക്ക് രസം
ആഹ് ആഹ് ആഹ്എളമ എല ആഹ് ആഹ്
എന്റെ മൂത്ത് പറ്റ എടു ഫുള്ള് കേടന്ന് അങ്ങനെ ഒണങ്യട് പോയി ഞ ഒരു രണ്ടട്ടക്കെ ഞാൻ പറിച്ചട് ണ്ടായിരുന്നു എല നല്ലോ പടന്ന് പിടിച്ചിട്ടുണ്ടായി
ആഹ്
അയിന്റുള്ളില
ഇവടെതാ ഞങ്ങളവിടെ മത്തനിപ പടർന്നിട്ട് യണ്ട് മൂന്ന് സ്ഥലത്ത് പടർന്നിട്ട് കായ് ഇഷ്ടംപോലെ ണ്ടാവണ് ഞാൻ പറയാ ആകൊ ണ്ടാവണ കായൊക്കെ മത്തനായിട്ട് ണ്ടാവാണേ രണ്ട് മൂന്ന് ലോറിക്കും മത്തംണ്ടാവ അത്രിമ് കായ് ഓരോരോ സ്ഥലത്ത തും കായെന്ന ക്ഷേ ആ കായകളൊന്നും ണ്ടാവില്ല
ഏ ഇതായി പ്പോവ വാടി പോവ
അഹ് എന്തോ ആയിട്ട് ത്തിരി വല്പ്പ ആഉമ്പൊ എന്തോ ആയിട്ടട് പോവാ
ആ ഇവിടിം കായ ആവാന് ഒരു അഞ്ചാറിനൊക്കെ പൂ ഇട്ട് കുറച്ച് കായ് ആവും എന്നട്ട് പിന്നെ കെട്ട്പോവ
ആ ആ ആ
ഏ അങ്ങനെ തായാലും അത് പോയി ഇനിയിപ്പോ ഞാൻ ഒരു കുമ്പ്ളങ്ങന്റെ കൊറച്ച് വിത്തുകൾ കുഴിച്ചിട്ടാണ്ട് അത് ചെറുതായിട്ട് ഇങ്ങ ണ്ടാവണ്ട് എടത്തോന്ന അറിയിൂല
ചിരങ്ങ കുഴിച്ചിട്ടൊക്കെണ്ടി ചിരങ്ങ ചെൽപ്പം ണ്ടാവും ഇവടെ ചരങ ണ്ട്
ചെര്ങ്ങ എങ്ങനെ വള്ളിയായിട്ടാ
ആ ആ ചെര്ങ്ങൻന്റെ വിത്ത്
ഞാൻ പറയാ നമ്മളെ വീട്ടിലെന്നെ ഞമ്മക്ക് വീട്ട്ക്ക് ആവശ്യായ എന്തെങ്കിലുക്കെ നമ്മുക്ക് ഇണ്ടാക്കാൻ കഴിഞ്ഞയിനൊക്കൂല
ആഹ് പതമ്മ ചെ വെറുത കുയിച്ചിട്ടേനി ചിരങ്ങേന്റത് അപ്പൊ നല്ലൊ പടർന്ന് ഇപ്പതാ നാലഞ്ച് കായ് അയിമെ തൂങ്ങിക്ണ്ട് വല്യ ചെരങ്ങന്ന്
ആഹ് ആ് ആ് അത് മതിയേ നമ്മളെ വീട്ടത്തെ നഞമ്മളെ കാര്യങ്ങൾ നമ്മുക്ക് ദ പിന്നെ മരുന്നടിക്കാത്ത നല്ല സാധനം കിട്ടും ചെയ്യും
ആഹ്
ഇ പുറമെ നമ്മക്ക് കടകൽന്ന് വാങ്ങണെങ്കി ഇപ്പൊ നല്ല വില ഓരോ സാധനത്തിും നല്ല വില പിന്നെ നമ്മള് നേരെ വെള് ത നമ്മള് സ്ത്രീകള് എന്ത്ണ്ടാക്കും എന്തുണ്ടാക്കും തെരഞ്ഞെങ്ങെ നടക്കലാണ്
ആഹ്
സാധാനം വീട്ടിന്നുള്ളിൽ കൊണ്ടയ്ച്ചില്ലെങ്കില് ഞമ്മള് രാവിലെ തുടങ്ങും എന്താ പന്ന് ണ്ടാക്ക എന്താ ഉപ്പേരി ണ്ടാക്ക എന്താ കറി ണ്ടാക്ക ഉപ്പേരിയും കറിയും മതിഞ്ഞ് മീനും കോഴി ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും
ആഹ് ഞങ്ങള് ചെരങ്ങൊക്കെ വെള്ളംമല്ലാതെ കൂട്ടാനാക്കി വെക്കല്ല അത് കേടത്താനും പറ്റില്ല ഇട്ടളാനും പറ്റില്ല ത് ന്നും വേണം ഇന്നലെടി ഞാൻ തേങ്ങര്ച് വെച്ചക്ക ചെരങ്ങ അങ്ങനെ വെച്ചിട്ട് മക്കളി പ്പ തിന്നിയില്ല ന്നും ചെരങ്ങക്കാറിയേറ്റ് പ് തേങ്ങ അര്ചി വെച്ചോ യൂട്യൂബില് നോക്കി എങ്ങ ചേരങ്ങ അങ്ങനെ വെറൈറ്റി ആയിട്ട് വെക്കാന്നുള്ളൂ അപ്പൊ തേങ്ങ അരച്ചിപ്പ പാരനൊക്കെ കണ്ടു
ആഹ തേങ്ങരച്ച അരച്ചിട്ട് തിന്നീലാന്നോങ്ങ അല്ലാതെ ഇഷ്ടുണ്ടോ
അല്ലാ താളിപ്പായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇണ്ടാക്കിട്ട് പിന്നോൽക്കത് വേണ്ട
ആഹ്
പിന്നെ വേറെ പറച്ചാനുണ്ട് പറച്ചാൻ സാമ്പത് തിന്നും വേണ്ടേ പിന്നെ കുറച്ച് കൊറ അയലൊക്കെ കാട്ടുകോട്ടൊക്കെ കൊടുക്കയും ചെയ്ത് ആ അതാണ് ഇലാണ് മക്കളെ പ്രശ്ന അതാ കോവ പ്പ കോവക്കനോട് കോവക്കാവ കോവെക്കമാണ്ട പയർ പയറ് വാണ്ട ഏകദേശം അവസാനിച്ച ഇ മണ്ടാക്കുന്ന ഉണ്ടായിട്ട് വന്നിട്ട്വാണം പയറ് പിന്നെണ്ട് വൈദനുണ്ട് ഞാന് വൈതനന്റെ ആളെ നിന്നെന്റെ ഹസ്ബൻഡ് കളി ആക്കി ആർക്കും മണ്ടത്തെ സാധനം ആത ഞാ എനിക്ക് പറ്റും
ഞാൻ പറ നമ്മുക്ക് കഴിയണൊക്കെ നമുക്ക് വീട്ടിൽ കു വച്ചിട്ടുണ്ടാക്കിയാല്
ഉം ഇപ്പൊ വൈതാനം വേണ്ടാദ്യായി നാല് ഭാഗതും വൈതാനേന്
ഏ വൈതാന ഉണ്ടായിുന്ന വെണ്ടേ
വെണ്ടണ്ടായി വെണ്ടപ്പ തീർന്ന് ഇപ്പ ഇ ഉമ്മ ഇന്ന് കുിച്ചിട്ടന്ന്
ഞാൻ പറയാ വെണ്ടന്റെ ഇവിടെ നല്ല ഇഷ്ട മക്കൾക്ക് വെണ്ട ആ വണ്ട പേര്ണ്ടായ കറിയൊന്നും വേണ്ട ഞാന് ഞൻ അരക്കോട് ഞാന് ഞങ്ങളെ ടൗണിൽ പോയാല് ഞങ്ങള ഏകദേശ സാധനങ്ങളൊക്കെ ഈ പച്ചഈ ഉപ്പേരി സാധനങ്ങള്ൾ ഞാൻ കൊണ്ടപോരും
ആഹ ഇപ്പതാ ഇപ്പ ഞ അങ്ങക്ക് തിന്നാൻ പോയില്ല ഉപ്പേരിക്കുള്ളതിനാല് ഒന്ന് ക്യാരറ്റും ഒന്ന് വീട്ടക്ക അതേ ഉള്ളൂ ബാക്കിലൊക്കെ ഇവിടെണ്ട്
ആ ഞാൻ ഈ ക്യാരറ്റ് ഒക്കെ ഗുഡ്‌സിൽ കാണുവല്ലേ നമ്മള് രണ്ടിലൊന്ന് നൂറ്ന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നാല്കിലോ നൂറൊക റ്റെ അത് ഞാന് അങ്ങനെട് വാങ്ങ ഒരു രണ്ട് കിലോനൊക്കെ ആയിട്ടവാങ്ങും
ആ ആ ആഹ്
എന്നിട്ട് അവിടെ കൊണ്ടന്ന് വെച്ച് കഴിക്കിട്ട് അങ്ങനെ തിന്നയാണെങ്കിൽ അങ്ങനെ തിന്നോട്ടെ വിചാരിക്കും നല്ലതാണല്ലോ.
ആ ആ ആ
ക്കും അല്ലെങ്കിൽ ഈ കട്ടപ്പാല് ഉപയോഗിച്ചാണ്ട് ഒന്ന് പീങ്ങിയിട്ട് ജ്യൂസ് അടിക്കും
ആ ആ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടാൻ ആ ഒരു രണ്ടും നാലൊക്കെ വാങ്ങലുണ്ട്. അ നല്ല ഇഷ്ടമാണ് ഇവിടെ ഇഷ്ടല്ലാത്തത് ഭർത്താവിനാനി പക്ഷെ ഓലും ഉപ്പം ഞാൻ ഉണ്ടാക്കിതിന്ന് തേങ്ങയെക്കെയിട്ട് അങ്ങനെയൊക്കെ വെ- ചാലും ഉപ്പേരി ഒണ്ടാക്കിയാലും ഓലക്കും ഇഷ്ടണ്. ഇപ്പ തിന്ന് തിന്ന് ഓൽക്കും ഇഷ്ടായി തൊടങ്ങി.
ആ ക്യാരറ്റ് മധുരാവുമ്പോ ചിലപ്പളെ അത്രഷ്ടാവില്ല ചെലർക്ക്.
പക്ഷെ ആ അതാണ് ന്നെ സ്ഥിരമായിട്ട് ട്ടങ്ങനെ പറ്റൂല നമ്മള് വാങ്ങുമ്പോ ഇപ്പ പറഞ്ഞാതിന് രണ്ട് കിലോനെ മൂന്ന് കിലോനെ വാങ്ങുമ്പം എന്നും പന്നയല്ലേ ആവുക
പക്ഷെ നമ്മള് പയറൊക്കെ തിന്നും പക്ഷെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ക്യാരറ്റ് ഒക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചാ പിന്നെ മടക്കും.
മടുക്കും അടു അടുപ്പിച്ച ദിവസങ്ങളിലാവുമ്പം. മ്പം പിന്നെ മതിയാവും അങ്ങനെണ്ട്.
ക്കെ പിന്നെ തിന്നു ന്നു വരും.
ഉം ഉം ഉം
ഇവിടെ വഴുതന ഉണ്ട് മറ്റേ ആ പച്ചക്കളർ വഴുതന നിളത്തിലുള്ളതാ. നല്ലോ ഉണ്ടായിണ് ഞാപ്പോ ആടും വടിയും ഒക്കെ ഇങ്ങനെ കടക്കാനിട്ട് ഞാൻ ഇപ്പ നാളെടുത്തായിട്ട് ഒന്ന് വാർത്തിൻ്റെ ഒരുവുണ്ടായി. അയിമേന്ന് ഇപ്പം ഓറഞ്ചാറ് കായി നിക്ക് കിട്ടി.
വാർപ്പിന് മുകളില എന്താ വി ത്തിനോ
വിത്തിനല്ല വ് ഉണ്ടായ തൈയ്യ് ആർക്കും മേണ്ടാതെ അനാദയായിട്ട് അവിടെ ഇവിടേം കടക്കണ കണ്ടിട്ട് കൊണ്ട ഏറ്റ മോളില് കൊണ്ടോയി ണ്ടാക്കി അപ്പ ആഡ ആഡർ ബക്കറ്റില് കുറച്ച് മണ്ണണ്ടായിനി അത് എന്തോന്ന് അ ഉണ്ടാക്കിയത് നേ ഉണ്ടാക്കി ഉണ്ടായതും ഇല്ല. അപ്പ ആ മണ്ണ് തോന്ന നച്ചാട്ട അതില് കൊണ്ടട്ട് കുതീനി ആ നട്ടൊക്കിയപ്പോ അത് നല്ലോണ പന്തലിച്ചണ്ടയി അതിന്മേൽ നല്ലോണണ്ടായി.
ഏത്കായ ഉണ്ടായിട്ടുണ്ട്.
ഉം ഒരു മൂന്ന നാലഞ്ച് കായ നല്ലത്
അത് മതി നമ്മക്ക് ഉപ്പേരിക്ക് ഇപ്പ ആവശ്യത്തിന് അത്ര മതി
ഉം ഇവിടെതാണ്ട ഇഞ്ഞു മത വൈതനൊക്കെ മണ്ടാ ആദ്യായിന്
ലെമണ്ണ് അതിൽ എന്ത് കുഴിച്ചിട്ടാലും
ആഹ്
ഉണ്ടാവും
എവിടെേനും ആട്ടും കാാട്ട ഉള്ളത് ആട ആടും ആടുംകൂടിറെ ചൂട്ടില ആട്ടും കാാട്ടുണ്ട് അപ്പൊ ആട്ടും കാാട്ടും പിന്നെ എവിടേലും പോത്തിനെക്കെ കൊണ്ടുപോകുമ്പോ ഇണ്ടുന്ന ചാണകവും ഒക്കെ എല്ലാം മിക്സിഡ ആാക്കി കടങ്ങ ഇട്ട് പോലത്തെ ഒരു വിളക്കൂറുള്ള മണ്ണ ഉണ്ടാക്കുന്നോർത്തന്നെ
ഉ ഉം ഉ
എന്ത് തലുവാണ ഉണ്ടായിന്ന് വര അങ്ങനത്തെ ഒരു മണ്ണായിന്
ഉം അതുകൊണ്ടാണത്
പിന്നെ മഴ ആയതോണ്ടെങ്കിലെ വെള്ളം
എന്ന ശരിട്ടോ
ആഹ് എന്നആയിക്കോട്ടെ
ഉം